ആഹ് കേക്കാം കേക്ക.
ആ പിന്നെ സുഖമാണോ?
പിന്നെ സുഖം അവിടെയോ?
ആഹ് ഇവിടെയും ആ കൊഴപ്പില്ല നല്ലപോലെ പോവ അവിടെ മഴ പെയ്യുന്നുണ്ടോ?
ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നു നിന്നു അവിടെ?
ആഹ് ഇവിടെ ഇപ്പോഴും നല്ല രീതിയില് പൊടിച്ചു കൊണ്ടിരിക്കുക ഇപ്പൊ കൊറെനേരം ആയി. രാവിലെ മുതൽ ചെറിയ മഴ വന്ന പോയിക്കാ ഇപ്പതാ നല്ല മഴയൊക്കെ പെയ്തിട്ട് മുറ്റൊക്കെ നല്ല നിറഞ്ഞിരിക്കാ. ആഹ് അത് തന്നെ കുറേ നാൾ കൊണ്ട് ചൂടല്ലായിരുന്നു ഇപ്പൊ മഴ പെയ്തപ്പോ നല്ല സുഖക്ക ഉറങ്ങാനൊക്കെ
ഉറങ്ങാനും ഇപ്പൊ നല്ല സുഖമാണ് ആ അതൊരു കൊതുക് തിരിയൊക്കെ വേടിച്ച് വെക്കേണ്ടി വരും. എന്നാലും ശല്യം ഉണ്ട് അതിൻ്റെ-
പിന്നെ അവിടെ എങ്ങനെ പോന്ന്?
ഇവിടെ കൊഴപ്പൊന്നുല്ല.
ആഹ് ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നുല്ല ഇവിടെ ഉമ്മാക്ക് വാപ്പക്ക് എല്ലാർക്കും പനി പിടിച്ചു. അപ്പൊ ഞാനാണ് ഇപ്പ രണ്ട്സായി ട്ട് ഇന്നലൊക്കെ കുക്കിങ്ങും ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ ഞാനാ കേറിയത്.
ആരാ പനി പടർത്തിയത്?
എന്താണ്?
പനി കൊടുത്തതാണോ?
അല്ല ഇവർക്ക് പനി ആയത് കൊണ്ട് ഞാൻ ഇന്നലെ യേറി ഉണ്ടാക്കി. ഞാൻ ഇന്നലെ ഉച്ചക്ക് കയറിയിട്ട് ബീഫ് ബിരിയാണി ഒക്കെ വെച്ചു. പിന്നെ രാത്രിയൊക്കെ
ആഹ് പിന്നെ ഇക്ക് കയ്യോക്കെ നല്ല രീതിൽ തെളിഞ്ഞിരിക്കാ-
ഓഹ് -
ഓ ഞാൻ മെയിൻ ആയിട്ട് ഈ പ്രോൺസിന്റെ ബിരിയാണില്ലേ, കൊഞ്ച് ബിരിയാണി ഒക്കെ ഭയങ്കര അ അടിപൊളി ആയിട്ട് വെക്കും പ്പം- അത് ഞാൻ ഇണ്ടാക്കുമ്പോ കൊഞ്ചിന്റെ ടേസ്റ്റ് ആ റൈസ് റെസിലും ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടാണ് ഉണ്ടാക്കുക അപ്പം എല്ലാർക്കും ഭയങ്കര ഇഷ്ടാ, എന്റെ ഏറ്റം ഇഷ്ടം എന്റെ ഇത്താക്ക, ഇത്താ പ്രഗ്നൻസി ആയിട്ട് ഇരുന്ന സമയത്ത് ഞാനത് ഇണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു.
ഓഹ് എന്നാ പിന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്യണവല്ലോ-
ആഹ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യ- ര്യംഎന്താന്ന് വെച്ചാല് ഉള്ളി ഭയങ്കരാ യിട്ട്, റോസ്റ്റ് ആയിട്ട് നല്ല വാ വരണ്ടിരിക്കണം ഈ എണ്ണേല് നല്ല രീതിൽ അത് അങ്ങോട്ട് മൂപ്പിക്കണം എന്ന ഇവിടെ പറയാറ്. അങ്ങനെ നല്ല രീതി വര വക്ക പിന്നെ അതൊന്ന് മാറ്റി വെക്കുക പിന്നെ തക്കാളിയും- സ്പൈസസ് എല്ലാം കൂടിട്ട് വേവണം, ഈ തക്കാളി വെന്തൊടഞ്ഞിട്ട് അതില് തെള വരണം. അപ്പ ഈ തക്കാളിയുടെ വെള്ളം- മണ്ടേന്ന് ഇങ്ങനെ നിൽക്കണം, അപ്പൊ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചാ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് കൊഴച്ച് ഒന്നും കൂടെ ഈ അരപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കേണ്ടത്.
അതെ
ആ പിന്നെ എന്താ റോ ആ- അരപ്പാണ് മെയിൻ അവിടെ ടേസ്റ്റ് ഉണ്ടായ പിന്നെ റൈസ് വിഷയവില്ല റൈസ്- ഇച്ചിരി പാളിപ്പോയാലും പ്രശ്നമൊന്നുവില്ല
ആ ഒരു ഗ്രേവിണ്ടല്ലേ-
ഉം ഞാന് എപ്പഴും ഇണ്ടാക്കി ഇണ്ടാക്കി ഇപ്പോ നല്ല രീതിയയില് കൈെയെല്ലാം തെളിഞ്ഞ്, ഇപ്പൊ ബീഫ് ബിരിയാണി ഉണ്ടാക്കും. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കും. പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കുറച്ച്
നല്ലതാണ് കുക്കിംഗ് പഠിക്കുന്നത്, ഒരുപാട് ഉപകാരപ്പെടും ആ ഭാവിയിലാണെങ്കിലും
ആ ഹ് അതെ അതെ ഇപ്പ എന്തേലും ഇനി ഭാവി എന്തേലും- ചെറിയ ഒരു ബിസിനസ്സ് പ്ലാനൊക്കെ തൊടങ്ങാനാണെങ്കിലും നല്ലതാ. എനിക്കൊരു ഹോം ബേക്കർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ എന്തോന്ന പിന്നെ വീട്ടി വീട്ടിലുള്ളവർക്കും പിന്നെ എന്റെ വീട്ടിലുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊ ഞാനാ കേക്ക് ഇണ്ടാക്കി കൊടുക്കാറൊക്കെ.
ഉ എന്റെ ഉമ്മ ഉണ്ടാക്കായിരുന്നു.
ഓ അതിപ്പോഴും ഉണ്ടോ, എപ്പോഴും ചെയ്യുന്നുണ്ടോ?
ഇല്ല ഇപ്പ ചെയ്യുന്നില്ല ഇപ്പൊ, മടി കാരണം നിർത്തിയതാ.
ഓ എങ്ങനെയായിരുന്നു, കേക്കിന് നല്ല ഓർഡർ ഒക്കെ വരുവോ.
സ്വന്തമായിട്ട് ഉണ്ടാക്ക തിന്നാൻ വേണ്ടിട്ട് ഇണ്ടാക്കും, അല്ലാതെ ഓർഡർ ഒടുക്കല അങ്ങന
ഉ അതെന്താ അങ്ങ് നിർത്തിക്കളഞ്ഞേ,
മടിയാണ്, മെയിന് മടിയായിട്ട് ഉണ്ടാക്കാൻ വയ്യാ. പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെയൊക്കെ പിന്നെ ഇരട്ടി പണിയുമാണ്, ഇതെല്ലാം ഉണ്ടാക്കി ' കഴിഞ്ഞിട്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ കുറ കഴുകാനും അങ്ങനെ ഇങ്ങനെയൊക അങ്ങനെയൊക്കെ ഒറ്റ, കൊള്ളു. ഇതെല്ലം ഒറ്റക്ക് തന്നെ ചെയ്യും വേണം.
ആ പണ്ട് ഇങ്ങളുണ്ടായിരുന്നോ സഹായിക്കാൻ.
ഞാൻ ഉണ്ടെങ്കി ഞാൻ ഹെൽപ്പ് ചെയ്യലുണ്ടായിരുന്നു, ഇപ്പൊ ഞാനില്ല ഇപ്പൊ അമ്മ മാത്രേ ഉള്ളു.. ഉമ്മയും വാപ്പയേ ഉള്ളൂ, വാപ്പ ജോലിക്ക് പോവും. അങ്ങനെയൊക്കെ, അപ്പൊ ഉമ്മ ഇടയ്ക്ക്, ഇങ്ങനത്തെ സൈഡ് ഡിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. പക്ഷെ, വീട്ടില് തിന്നാൻ വേണ്ടി അല്ലാതെ ബിസിനസായിട്ടൊന്നും ഇല്ല.
ഉം ഞാൻ കേക്ക് ഒരുവിധം ഇല്ല ചോക്ലേറ്റ് കേക്ക് റെഡ് വെൽവേറ്റ് ഇതുവര ഉ ഉണ്ടാക്കിയിട്ട പക്ഷെ വാഞ്ചോ ബാക്കി എല്ലാത്തേക്ക് ഉണ്ടാക്കിട്ടുണ്ട്. പക്ഷെ വീട്ടിലുള്ള ബർത്ഡേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലാതോ ആ ഉമ്മ എവിടെ പറവ കേക്ക് ഉണ്ടാക്ക് വെറുതെ ഇരിക്കല്ലേ കഴിക്കട്ടെന്നൊക്കെ പറയുമ്പഴത്തേ ഞാനൊരു കേക്ക് ഇണ്ടാക്കും. പിന്നെ ബ്രൗണി ഒക്കെ നല്ല രീതിയിൽ ഇണ്ടാക്കൂട്ടോ. പക്ഷെ ഞാൻ ബ്രൗണി ഉണ്ടാക്കുമ്പോ അതില് ഒരു പ ഭയങ്കര മധുരം ഞാൻ കൊണ്ടുവരൂല്ല. കാരണം ഡാർക്ക് ചോക്ലേറ്റ് ആ ഞാൻ ആഡ് ചെയ്യ അപ്പോ ചെറിയോരു കൈപ്പ മധുരമായിട്ടിരിക്ക അപ്പൊ ഭയങ്കര ടേസ്റ്റ. ആ
അതെല്ലെ അതാ നല്ലത് ഒരുപാട് ചോക്ലേറ്റിന് കേക്കിനധികം മധുര ഇടാത്തെ നല്ലത്, ആ ചോക്ലേറ്റിന്റെ മധുരം തന്നെ ധാ
ഞാൻ ബ്രൗണിക്കെ ഒണ്ടാക്കുമ്പോ ചിലരത്തിന്നൊക്കെ കഴിക്കുമ്പോ ഭയങ്കര മധുരം തോന്നും. അപ്പൊ എന്തോ ഒരു മത്ത അടിക്കൂലേ അതുകൊണ്ട് ഞാൻ അധികം ഷുഗർ ഒന്നും അതില് ഇടാറില്ല. പിന്നെ എന്തൊക്കെയാ കപ്പ് കേക്ക് ഇണ്ടാവും, പക്ഷെ എനിക്ക് ഡോണറ്റ്
ഉം
ഡോണറ്റ് ഇണ്ടാക്കുമ്പോ അത് അങ്ങട്ട് നടക്കത്തില്ല. ഡോണറ്റ് റ്റ് ശരിയാവൂല ഇപ്പൊ ഇണ്ടാക്കിയാലും പഞ്ഞി പോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഒരു നമ്മള് കടയിൽന്ന് വാങ്ങിക്കുന്ന ആ ഒരു പഞ്ഞി പോലെയൊന്നും കിട്ടൂല. അകം നല്ല സോഫ്റ്റ് പഞ്ഞി കെട്ടായിരിക്കും. പക്ഷെ നമ്മള കടെന്ന് ന്നാ ഒരു ഷേപ്പൊ ആ ഒരു ടെസ്റ്ററോ കിട്ടില്ല.
പുറമേ കട്ടിണ്ടാവല്ലേ.
ആഹ് പുറമേ ചെറിയൊരു മൊരിഞ്ഞൊരു
എന്നാലും ട്രൈ ചെയ്യുന്നില്ലേ. എല്ലാ കാര്യങ്ങ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാ നമുക്കിപ്പോ ഒരു കൊതിന്നാലും സ്വന്തയിട്ട് ഉണ്ടാക്കി തിന്നാലോ. പൊ അങ്ങനെ വലിയ ചെലവൊന്നുലില്ലല്ല.
ആഹ് ഇണ്ടാക്കാറുണ്ട്.
അത് നല്ല കാര്യമാണ് ശരി
ഉം ശബ്ദം കേൾക്കുന്നില്ലട്ടൊ. കൊറച്ചും കൂടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കണേ.
ആഹ് ഹലോ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ?
ക്കുന്നുണ്ട് ഇല്ല ദൂരെ മാറിന്ന് സംസാരിക്കുന്ന പോലരു തോന്നുന്നുണ്ട്.
ആ അതെ റേഞ്ച് കുറവ വേണ്ടാന്ന് തോന്നുന്നു.
ഓ പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ?
വർക്ക് കാര്യങ്ങളൊന്നും ഇപ്പ ഇല്ല. നിലവിൽ ഫ്രീയാണ്. ഇനി പുതിയ വർക്കുകളൊക്കെ നോക്കണം. അത് പിന്നെ എന്തായിരുന്നു ഫുഡൊക്കെ ഇന്ന്.
ഇന്ന് എന്തുവാ മറ്റേ ചോപ്പം കൊരാന്ന് പറഞ്ഞ മീൻകിട്ടി. അത് വെച്ച് മീൻകറിണ്ട ണ്ടാക്കി ചോറ്ണ്ടാക്കി.
മറ്റേ ചുമന്ന മീനാണോ പൊറത്ത് ചുമപ്പുള്ള ആ ഞങ്ങളയിന് പൊന്നാരൻ എന്നാ പറയുന്നെ.
ആഹ് പലയിടത്തും ഇവിടെ ചുവപ്പം കൊരാന്നറിയും ചിലപ്പോ പൊന്നാര ആ പൊന്നാര അറിയില്ല ഓരോ സ്ഥലത്തും ഓരോ പേരല്ലേ.
അതെ ചായ കടിയൊക്കെ ഉണ്ടാക്കിയോ?
ഇല്ല ഇവിടെ പൊതുവേ കടി അങ്ങനെ ഓയില് കടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല. ചായ മാത്രല്ല നി കപ്പലണ്ടി കഴിക്കും. അങ്ങനെ വടയും പരിപ്പ
ഉണ്ടാക്കിയത് ഇയാളെന്നാണോ ഇണ്ടാക്കിയത്?
അതെ അതെ അത് പറഞ്ഞില്ലയോ പനി ആയത്ണ്ട് നമ്മൾ വേണല്ലോ ഇല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതുപോലത്തെ എന്തെലും ഒരു സാഹചര്യത്തിലെ ഇങ്ങനെ ഇറങ്ങേണ്ട ടുത്തോളാം അല്ലാ
ഇങ്ങനെ ഇപ്പം ഏ എപ്പോളും ഇങ്ങനെ എന്നും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ഒരുപാട് ജോലി കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടോ അതായത് കൊറെ പാത്രം കഴുകണം കൊറെ ഉള്ളി അത് ഇതൊക്കെ അരിയാനുംക്കെ ഉണ്ടകുമ്പോ പ്രാന്ത് പിടിക്കാറുണ്ടോ മീൻസ് ഭയങ്കര ഹെവി വർക്ക്
അത് നമ്മള് ദിവസവും ചെയ്യുന്നില്ലല്ലോ ദിവസം ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനെ തോന്നുമായിരിക്കും. പറ്റും പക്ഷെ ഞാൻ ഇടയ്ക്കിടക്ക് കയറന്നുകൊണ്ട് എനിക്ക് വളരെ സിമ്പിൾ അതാൻ തന്നെ ഇന്നാല ഒരു പതിനൊന്നരക്കെ എന്തോ ആണ്. രണ്ട് രണ്ടര ആയപ്പത്തിന് ആഹ അതാ രണ്ടര ആയപ്പത്തേന അല്ല ഉണ്ടാക്കി പാത്ര എല്ലാം കഴുകിയും വെച്ചു ബാക്കി വന്ന ഫുഡ് എല്ലാം ഫ്രിഡ്ജിലും കേറ്റി.
ഉ എന്നിട്ട് എന്തായിരുന്നു പണി? അത് കഴിഞ്ഞിട്ട്?
ഓ പിന്നെ ഉണ്ടാക്കുന്ന പാത്രംല്ലാം കഴുക പിന്നെ വേറെൊന്നും ഇല്ല. അ തോന്നും തൂക്ക് തൊട അടുക്കളെ കേയറും സിനിമകയുടെ
ഫോണില് സിനിമകള് കാണാറുണ്ടോ?
ആ ഫോണില് കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട ആയി വച്ചിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആക്കി തീർത്തു.
ഏത് സീരീസാ നിലവില് കാണുന്നേ?
മ്മറ്റേ ഈ ഇടക്ക് ഇറങ്ങിയുള്ളൂ തമിഴ് സീരീസ് എന്തോ? ഡേറ്റ് ദ പ്ലേ ബോയ്ന്ന് പറഞ്ഞരു സീരീസ് ഇണ്ടായിരുന്നു. അത്‌രെ സ ഇ ഉണ്ടോന്ന് വെച്ചാൽ ഇണ്ട് പക്ഷെ അതിനകത്ത് നമുക്ക് ആകെ ആ നടനേ നായികയും മാത്രം ഇഷ്ട ഇഷ്ടുള്ളു ബാക്കി ബാക്കി ആരും നമുക്ക് എന്ത ഇഷ്ടവു ല. അവര് ആക്ടിങ് ഒന്ന് അത്ര പോരാ.
ഓ അങ്ങനെ കഴിയാനായോ കണ്ട് കഴിയാനായോ അതോ തുടങ്ങിയിട്ടുള്ളോ?
ഓ എല്ലാം തീർത്തു ഇനി ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ് അവരൊന്നും കൂടി ഇടുൂന്ന് തോന്നുന്നു. അതും കൂടെ കഴിഞ്ഞ അത് തീരും.
ഫുൾ ഇറങ്ങിട്ടില്ലല്ലേ?
ഇല്ല ഇല്ല ഫുൾ ഇറങ്ങിയിട്ടില്ല അതിന് കുറച്ചും കൂടെ എപ്പിസോടാണ്ടേ ഉള്ളൂ. കഥയൊക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ ആ സിനിമയെ സീരിസിന് ഒരു കഥയൊക്കെുണ്ട് പക്ഷെ എന്നാലും ഇെ വെറുതെ കണ്ടിരിക്ക ഈ പറയുന്നത്ര കാണാൻ വല്ലത ഒന്നും ഉണ്ടോന്നന്ന് ഒന്ന് എനിക്കറിഞ്ഞു ട എനിക്ക് നടനയും നായികേ മാത്രേ അതിൽ ഇഷ്ടമായിട്ടുള്ളൂ കൊള്ളാം കണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ ഞാനൊരു കൊറിയൻ സീരീസ് കണ്ടിട്ടോ പക്ഷെ അത് അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ട ദ വണ്ടർ ഫൂൾസ്.
ദി വണ്ടർ
ഫൂൾസ്.
ആ
ത്രില്ലറാണോ അതോ ലവ് സ്റ്റോറി ആണോ?
ഏ അതന്ന് വെച്ചാ ് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സൂപ്പർ പവേഴ്സ് കിട്ടുമ്പോ അതെങ്ങനെ വിനിയോഗിക്ക എന്നുള്ളത് അറിയാത്ത ഒരു സീരീസ
മ്മ്.....
ഉം വാതിൻ അത് വഴി വരുന്ന കൊറെേ കാര്യങ്ങളും നല്ല രസാണ് സിനിമ കാണാൻ
അതെ
ട്ടി ഭയങ്കര അടിപൊളിയാണതില് ക്ക് ഭയങ്കര ഇഷ്ടായി ഞനോരോ സീരീസൊക്കെന്നെ കാണണം
ഞാനും ഒരു കൊറിയൻ സീരീസ് ഇപ്പൊ കാണുന്നുണ്ട്. വി ഓൾ ആർ ട്രയിങ് ന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ത്രില്ലറോ കാര്യങ്ങളൊന്നു അല്ല ഫുള്ള് ഇമോഷൻസാണ് മ്മള് ഡാർക്ക് കോമഡി ന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഓഓ ഉള്ളൊരു ഇമോഷൻസ് വച്ചൊള്ള കളിയാണ് ഫുള്ള് സന്തോഷോം സങ്കടോം കൂടുതലും ഹ് കൊറെ ആളുകളുടെ അതായത് മെയിനായിട്ട് നാ നടീം ന നായകനും അവരുടെ ആ ഒരു അവര് രണ്ടാളും ഭയങ്കര ട്രാജിക്കായിട്ടുള്ള ലൈഫായിരുന്നു രണ്ടാൾടതും അപ്പൊ അവര് തമ്മില് കണ്ടുമുട്ടുന്നു ആ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു സപ്പോർട്ടാകുന്നു ഒരു ഡാർക്ക് കോമഡി സീരീസ്
ആ ആ ആ എന്നാ ശരി ചായൊക്കെ കുടിച്ചിരികട്ടോ
ആഹ് ആയിക്കോട്ടെ എന്നാ പിന്നെ നടക്കട്ടെ
സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം
ആഹ് ആയികോട്ടെ ശെരി ശെരി